ന്നട്ട് ഈ കോ കോൾ കട്ടായിപോയതാ എന്താ പറ്റി ലാസ്റ്റ് ഇൻക്ക് ഒ ഒന്നും മനസിലായില്ല
ഹലോ?
അവൾ കണ്ട് പിടിച്ചാ അവ്ട്ന്ന് കട്ടായതാ എന്ന് ഞാൻ മരി ന്ന് ടയ്മിത് കേക്കില്ലേ
ഇല്ലല്ല ഞാൻ ഒന്നും കേക്കാതായപ്പോ പിന്നെ ഞാൻ കട്ടാക്കി. ആഹ് കേക്കൂല്ലേ ഹലോ?
ഞാൻ വിചാരിച്ചേ അവിടുന്ന് കട്ടായതാണോന്ന്
ആ ആ അല്ല ഞാന് ഒന്നും കേൾക്കാതായപ്പോ പിന്നെ ഞാൻ കട്ടാക്കിയതാ
ആണോ ഞാൻ വെച്ച് ഇഞ്ഞ്
ആഹ്
ഇഞ് ടൈം കഴിഞ്ഞോന്ന്റിഞ്ഞില്ലന്ന് ഞാൻ വെച്ച് ഇനി ടൈം ആയിട്ട് കട്ടാ ട്ടയ്താന്ന് വിചാരിച്ച് പിന്നെ വേറെന്തോണ്ട്.
ആഹ് ടൈം ആയിട്ടുണ്ടാവൊ അല്ലല്ലേ
ഇല്ല ഇല്ല എന്നൻ ഞാൻ നോക്കട്ടെ
സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുംഇല്ല ആഹ് ആഹ്
പിന്നെ വേറെ നിങ്ങള് ഹലോ കേക്കുന്നുണ്ടോ?
ആ ആ് ആ പറയാ ഞാൻ കേക്കുണ്ട് കേക്കുണ്ട് ആ കേക്കുണ്ട് കേക്കുണ്ട്
സ്കൂളിൽ പോകാനുള്ള പർച്ചേസിംങ് ഒക്കെ കഴിഞ്ഞോ സ്കൂൾ തുറക്കുന്നതിന്റെ.
ആഹ് ഇപ്രാവശ്യം കൂടുതലൊന്നും വാങ്ങിക്കാനൊന്നുല്ല ബാഗും പുസ്തം ഇതൊക്കെ ഉണ്ട്. പിന്നെ നോട്ട് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളു.
ഓ
യൂണിഫോം ഒരാൾക്കുണ്ട് പിന്നെ അടുത്ത ആളിനി പ്ലസ് വണ്ണിൽ കാണ് അത്. പിന്നെ പോൽക്ക് അലോട്ട് മെൻ്റൊക്കെ കൊടുത്ത് കിട്ടി ആ ഏത് സ്കൂളിലാന്നൊക്കെ അറിഞ്ഞതിന് ശേഷല്ലേ
ഓ ഏത് ഗ്രൂപ്പ് എടുക്കാനാ താല്പര്യം.
അവൾക്ക് സയൻസ് അവൾക്ക് പഠിക്കാൻ ഇഷ്ടം സയൻസ് വിഷയങ്ങളാണ്. അപ്പോ അത എടുത്തന് ബുദ്ധിമുട്ടാവോ ഇതുവരെയുള്ള സയൻസ് ആവൂലല്ലോ ഇനിയിപ്പോ ഉള്ളത്.
ആ പ്ലസ് വൺ പ്ലസ് ടു കുറച്ച് പാടാ ഉം
ആ അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യേണ്ട് എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലണ് ഇപ്പൊ
ആണോ അ ആൾക്ക് താല്പര്യം സയൻസ് ആണല്ലേ
ആഹ് സയൻസ്സാണ് താല്പര്യം പക്ഷെ ഇനി പോകപ്പ പ്ലസ് വണ്ണും പ്ലസ് ടു റ്റക്ക് ആകുമ്പോൾ കുറച്ച് കൂടെ ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് എന്താ ചെയ്യേണ്ട ന്നുള്ളൊരു ഇതോണ്ട്.
ഓ പിന്നെ
നിങ്ങള് കുട്ടികളൊക്കെ എത്ര എത്രയിലാ പഠിച്ചണെ
മോള് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുന്നു മോൻ ബിടെക്കിന് പഠിക്കുന്നു
ആഹ് എന്റെ മോനും മൂത്ത മോനും സി എയിക്ക് തന്നെ പഠിക്കണ്ട്
ഏത് എത്ര എത്രയായി ഏത് ലെവലായി
ഓനിപ്പോ ഫൗണ്ടേഷനാ ഇപ്രാവശ്യം തുടങ്ങിയതേ ഉള്ളൂ
ഓ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയല്ലേ
ആഹ് ആഹ് പ്ലസ്റ്റു കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഒരു വർഷം റി പ്പീറ്റിന് പോയി ജേ ഈ റിപ്പീറ്റിന്
ആഹ് ഹാ ഹാ ഹാ
അതിലപ്പോ വിചാരിച്ച കോളേജ് ഒന്നും കിട്ടിയില്ല നല്ല കോളേജ് ഒന്നും കിട്ടിയില്ല അപ്പൊ പിന്നെ അത് വേണ്ടാ വെച്ചിട്ട്
ആഹ് ആഹ്
ആഹ് നിങ്ങളെ മോള് എവിടെയാ പഠിക്കണ്ട്
തിരുവനന്തപുരത്ത് തന്നെ ഉം അവള് ഫൈനലാണ്
എവിടെ ഫൈനൽ ആഹ് ആഹ് എത്ര വർഷായി തുടങ്ങിയിട്ട്
ഇപ്പൊ അഞ്ച് വർഷായി അഞ്ച് വർഷം കഴി
ആഹ് ഈ ഫൗണ്ടേഷനൊക്കെ ഫസ്റ്റ് എക്സാമിൽ തന്നെ പാസ് ആയോ
ആഹ് ഫൗണ്ടേഷനൊക്കെ പാസ് ആയാരുന്നു ഫസ്റ്റ്
ആഹ് ഇവർക്കിപ്പോ എക്സാം കഴിഞ്ഞതേ ഉള്ളൂലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറയണ്ട് ഓന്
എക്സാം കഴിഞ്ഞതേ ഉള്ളല്ലേ
ആഹ് ഇപ്പൊ ഈ മേയിലായിരുന്നു എക്സാം അപ്പൊ അതില് എല്ലാം നടന്ന വിഷയം ഭയങ്കര ടഫ് ഫായിരുന്നു അതില് മിക്കവാറും പോകൂന്ന് പറഞ്ഞിരിക്കാണ് ഓന്
ആഹ് അത് മോളും ഇതുപോലെ ഫൈനൽ എഴുതിയിട്ട് ഒരു പേപ്പർ ഭയങ്കര പാടായിരുന്നു പറഞ്ഞുന്നത് അവരെപ്പോഴും ഏതെങ്കിലും ഒരു പേപ്പറ് ഭയങ്കര പാടാക്കും
ആഹ് ഇവനക്ക് ആദ്യേ ലോപഠിക്കാൻ ഭയങ്കര പ്രയാസാ
ആഹ് ആഹ് ആഹ് അത് വായിച്ചു പടിക്കണ്ടേ ഒന്നാതേ സയൻസ് ബാക്ക്ഗ്രൗണ്ടീന്ന് വന്ന കൊച്ചല്ലേ
ആഹ ആഹ്
ആഹ് അതാ അന്നേരം കൊഴപ്പില്ല അന്നേരിച്ചിരി പാടാ ആദ്യം പിന്നെ കുഴപ്പവില്ല അവിടെ ക്ലാസ്സിന് പോകുന്നില്ലേ കോഴിക്കോട് തന്നെ ക്ലാസ്സിന് പോകുന്നില്ലേ
ആഹ് ക്ലാസ്സിന് പോണുണ്ട് ഇപ്പൊ പിന്നെ സ്റ്റഡി ലീവ് ഒക്കെ ആയിട്ട് രണ്ടു മാസയിട്ട് അവനിക്ക് ഹോസ് സ്റ്റലിൽ നിന്ന് ആദ്യം ഹോസ്റ്റലിൽ ആയിരുന്നു അപ്പോ ഹോസ്റ്റലിൽ നിക്കണേ കാളും നല്ലത് വീട്ടിലിരുന്ന് പഠിക്കാണ് ഫുഡ് ഒക്കെ നമ്മള് ഓലെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടായി കൊടുക്കുവല്ലോ ഓൽക്ക് ഇഷ് ടപ്പെട്ടത്
ഉം ഉം
അപ്പോ വീട്ടിലിരുന്ന് പഠിക്കുകാ നല്ലതെന്ന് പറഞ്ഞിട്ട് വീട്ടിലേനു രണ്ടു മാസായിട്ട്
ഓ ഓ ഓ ഫീസൊക്കെ എത്രയാണ്
ഇവിടെ ഫീസ് അവൻ പഠിക്കണ സെന്ററിൽ ഫീസ് ഒന്നെ എമ്പതാണ് ഈ ഫൗണ്ടേഷനും പിന്നെ ഇന്റർമീഡിയേറ്റും കൂടിഉള്ളത്
ആഹ് ഹാ രണ്ടിനും കൂടെ ഒന്നെമ്പത്
ആഹ് ഒന്നെ എമ്പത് പിന്നെ നമ്മള് ഹോസ്റ്റൽ ഫീസ് വേറെ ഉണ്ട് പുറത്തുണ്ട്
ഓ ഹോ ഹോ ആഹ്
ക്ക് എങ്ങനെ വീട്ടിൽ നി നിന്നിട്ട് വീട്ടീന്ന് പോകയാണോ അതോ ഹോസ്റ്റലിലോ
ആഹ് അവള് യൂട്യൂബിൽ നോക്കി ആഹ് ക്ലാസ്സ് ക്ലാസ്സ് വേടിച്ചിരുന്ന് കാണുവ വീട്ടിലിരുന്ന് പഠിക്കുവാ
ആഹ് ഓ എന്നാലും പിന്നെ വേഗം പാസ്സാവൊക്കെ ചെയ്തല്ല അപ്പ മിടിക്കിയാണ്
ആഹ് ക്ലാസ്സ് കണ്ട് പിന്നെ ഇന്ററിനായപ്പം കുറച്ച് ക്ലാസ്സിന് പോയായിരുന്നു ഒരു ഗ്രൂപ്പിന്റെ
അപ്പൊ ഈ വീട്ടിലിരുന്ന് പഠിക്കാവുമ്പോ അപ്പോ ഇവൽക്ക് പിന്നെ ഇതിന് ഫീസ് വേണ്ടിരോ ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കുമ്പോ
ആഹ് ക്ലാസ് വീട്ടിൽ ഇര്ന്ന് കാണം ക്ലാസ്സ് വെടിക്കും ഉം ക്ലാസ്സ് വേടിച്ചിട്ട് ഓരോ സബ്ജക്ടി ക്ലാസ്സ് വെടിച്ചിട്ട് വീട്ടിരുന്ന് കാണാ ഓരോ സബ്ജക്റ്റന് ഇത്ര രൂപയന്ന് വെച്ച ഒരുരു ക്ലാസ് ഒരു സാർമാരേന്ന് വേടിക്കും
ആഹ് ആഹ് അങ്ങനെയാണ്ല്ലേ
ആഹ് പോയി പഠിക്കുന്നേ കുറച്ചൂടെ നല്ലത് അന്നേരം അവര് നല്ലേയിട്ട് പഠിപ്പിക്കുവല്ലേ
ആഹ് ആഹ് ഓരോ ഓ ഓരോ കുട്ട്യാളെ ച്ചേക്കാരം പഠിപ്പിക്കണ്ല്ലേ ഒരു കുട്ട്യാൾക്ക് ഒരാള് ന്ന്ള്ളേ
ഒരു കുട്ട്യാൾക്ക് ഒരാളെന്ന് വെച്ചാണോ പഠിപ്പിക്കുന്നേ
ആഹ് അങ്ങനെ അങ്ങനെ ആവൂലേ അവിടെ അങ്ങനെ ഓൺലൈനിൽ ആവുമ്പോ
അല്ല അങ്ങനല്ല അവരൊരു ക്ലാസ് വേടിക്കുന്നതാണ് അവര് ലെക്ച്ചറ് പോലെ ക്ലാസ് വേടിക്കുവല്ലേ അത് വീട്ടിലിരുന്നവര് കേട്ട് പഠിക്കുന്നു അല്ലാത ഓൺലൈൻ ക്ലാസ് ആയിട്ടല്ലാ യൂട്യൂബിന്നേ ക്ലാസ് വേടിക്കും
ആഹ്
വേടിച്ചിട്ട് ഇരുന്ന് ക്ലാസ് കാണും
ഉം ഇ നി നിങ്ങള് നിങ്ങളെത്ര വരെ പഠിച്ചു
ഞാൻ പ്ലസ് ടു
ആഹ് ഏഹ് ആഹ്
പിന്നെ വേറെന്താണള്ളെ മോൻ ഡിഗ്രിക്ക് പഠിക്കുന്നു ഉം
മോനതാ താല്പര്യം
ഉം
ഉം
പിന്നെ വേറെ എന്താണ് അല്ലാതെ വിശേഷങ്ങള്
നല്ല സുഖായിട്ട് പോണു ഹസ്ബന്റിനെ ഏഹ് ഇങ്ങനെ ഏട്ടനും അനുഞ്ചന്മാരും ഒന്നുല്ല്യാ
ഒണ്ടുണ്ട് ചേച്ചിമാരാണ്
ആഹ്
എല്ലാരും അടുത്തൊക്കെ തന്നെ താമസം
ഓ
എന്റെ വീട് കൊറച്ച് ദൂരെ യാണ് അവിടെ അച്ഛനും അമ്മേം ആങ്ങളെയും ഫാമിലിയൊക്കെ ഒണ്ട്
ഓ ശെരി അവടെ പോ പോയി താമസിക്കലുണ്ടോ
ആഹ് പോവാറുണ്ട് എന്തേലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴൊക്കെ പോവും
ആഹ്
ഉം വെക്കേഷനൊക്കെ പണ്ടൊക്കെ പോയി നിൽക്കുവായിരുന്നു ആഹ് പോയി നിക്കും അപ്പം അങ്ങനെ പോയി നിക്കും
കുട്ട്യാള് പത് പത്താം ക്ലാസ്സൊന്നും കഴിഞ്ഞാ പിന്നെ പോവാനും നിക്കാനൊന്നും സ സമയം കിട്ടൂല്ല പിന്നെ ഓൽക്ക് എപ്പളും പഠിക്കാണ്ടാവൊലൊ
ഉം ആന്നാന്ന് പിന്നെ അവരും ബിസിയാവും പിന്നെ വേറെന്തുണ്ട് അല്ലാതെ
വേറെന്താ സുഖയിട്ടിരിക്കണു
ഉം ഇന്ന് മഴയില്ലാഞ്ഞപ്പഴ് ത്ത്ന് ഭയങ്കര ചൂട്
ആ ഭയങ്കര ഭയങ്കര വെയില ഒരു ദിവസം മഴയില്യാഞ്ഞാ പെരും വെയിലാണ്
ആ വെയിലന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാ അങ്ങ് പുക ച്ച് പുകയുന്ന മാതിരി ഒരു വെയിലാ പുകച്ചില് മാതിരിയാ ശരീരൊക്കെ എത്ര വെള്ളം കുട്ച്ചാലും മുഴ്കത്തില്ല പിന്നെ അങ്ങ് ദാഹമാണ്
ആ ഉച്ച സമയത്തൊന്നും പുറത്തേ ഇറങ്ങാൻ വയ്യ
ഉം പറ്റത്തില്ല
ഉം
പിന്നെ വേറെ വീട്ടി പശുവൊക്കെ ഉണ്ടോ പശുവൊക്കെ ഉണ്ടോ പശു ആടൊക്കെ ഉണ്ടോ
ഇല്ലില്ല പശു ആടൊന്നുല്ല കൊറച്ച് മുന്നേ ഒരു ആടുണ്ടായിരുന്നു പിന്നെ അതിനെ പിന്നെ വിറ്റു ങ്ങനെ ഇവിടെ തൊടിയിലൊക്കെ ങ്ങനെ പാമ്പിനൊക്കെ കാണുമ്പോ ഒരു പേടി. അതിനങ്ങനെ കെട്ടാനൊക്കെ പോകുമ്പളെ
ഓ
ഉം അപ്പൊ പിന്നെ അതിനെ ഒഴിവാക്കി പിന്നെ വാങ്ങിച്ചിട്ടില്ല
ഉം പാറയൊക്കെ ഉണ്ടന്ന് പർഞ്ഞില്ലേ അത് പൊട്ടിക്കത്തെഒന്നു ഇല്ലേ
ആ അങ്ങനെ പാറൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഈ വെട്ടുകല്ല് ടുക്കാൻ പറ്റണ അങ്ങനത്തെ പാറല്ല ഈ പിന്നെ വേറെ പാ അയ്ന് പറ്റാത്തൊരു സൈസ് പാറ ഉണ്ടാവില്ല്യെ ആഹ്
നമ്മുടെ യ്യത്തും ഉണ്ട് പാറ ഉം ഇഷ്ടംപോലെ പാറ ഇരിപ്പുണ്ട്.
ഏ ഇവിടെ ആ കിണർ കുഴി ച്ച സമയത്തൊക്കെ ഇവിടെ ഭയങ്കര കരിങ്കല്ല് എയ്നു കറു ത്ത പാറ ഉണ്ടാവൂലേ ഉം അതായിരുന്നു.
കരിങ്കല്ല് ആയിട്ടും വെള്ളവൊക്കെ കിട്ടിയല്ലേ.
ആ വെള്ളക്കെണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളക്കെണ്ട് കൊഴപ്പില്ല ഇങ്ങനെ പൊട്ടിച്ച് പാറ പൊട്ടിച്ച്ങ്ങാണ്ട്
ഉം ഹും ഹും സാധാർണ ഉം ഇപ്പ ക പാറക പാറയുള്ളടുത്തൊക്കെ വെള്ളം കിട്ടാൻ പാടാ
ആഹ് ആഹ്
ഉം നിങ്ങക്ക് എന്തായാലും അങ്ങനെ ഭാഗ്യയുണ്ടല്ലേ
അഹാ വെള്ളത്തിന് കുഴപ്പില്ല്യ പിന്നെ ഇവിടെ വെള്ളല്ല്യാ ത്തെ വീട്ടിലും പൈപ്പ് ലൈനൊക്കെ അങ്ങനെ വരുന്നുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊ എല്ലായിടും പൈപ്പ് ലൈൻ ഉണ്ട് സർക്കാർ എല്ലാടവും പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വെള്ളം ഒന്നും എല്ലായിടും ഒന്നും ഇല്ല പൈപ്പ് ലൈൻ
ഏ ഇബ്ടെ വെള്ളംണ്ട്
ആ നമുക്കൊക്കെ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിലും വെള്ളം ഒന്നുമില്ല
ആ കട്ട്യ്യാലലേ ഹസ്ബൻഡ്ങ്ങനെ എന്തിനാന്നാവം രണ്ട് മൂന്ന് പ്രാവശ്യായി വിളിക്ക്ണ്ട്
ഓക്കെ ഓക്കെ ഓക്കെ
ആഹ്
ഏ ഉം ആരാണ്